അസലാമലൈക്കും
വലൈക്കുസ്ലാം ഞാൻ സലാ പർഞ്ഞെടി ഇജ് കേട്ടില്ല?
ഏ ഞാൻ കേട്ടിട്ടില്ല അപ്പ ഞാനെത്തുമ്പ ളെക്കാര വലൈക്കും സ്ലാം നല്ല വർത്താനം എന്തായി ചായടീം പോട്ട് കഴിഞ്ഞോ?
ആഹ് ചായടി അഞ്ഞു ഉച്ചക്കത്തതായി
ഏഹ് ഉച്ചക്കക്കുള്ളതയോ
ആഹ് ചോറായി സാമ്പാറായി വൈദനങ്ങ ഉപ്പേരി ആയി മീൻ പൊരിച്ചു പണി ഒക്കെ കഴിഞ് ഞ് അടിച്ചേരി തൊടച്ച അടിച്ചേരലും കഴിഞ്ഞു അടിച്ചേരല് അടുക്കളേക്ക് എത്തിയിട്ടോളൂ ട്ടോ മറ്റേ റൂമാളക്കെ അടി ചെരി ഹാളും അടിച്ചേരി ആണ്ടെത്തി ഞ്ഞ് മോളോട് തൊടപ്പിക്കട്ടെ റൂമൊക്കെ
ഏ ആശരി ങ്ങക്ക് പിന്നെ ഓള് കൂടി തരാണ്ടല്ലോ
ആഹ് അടുക്കളേത്ത് പണിഞ്ഞു ഞ്ഞ പിന്നെ റേ അവിടെണ് വലിയ പണി മറ്റത് റൂമാകളക്കെങ്ങനെ അ ചെരി പോ തൊടക്കാനുള്ളു മറ്റേ റാക്കും കൊ ഈ സിങ്കും ഒക്കെ ഗ്യാസ് അടുപ്പും മിക്സിം ഒക്കെ തൊടച്ച് വരുമ്പോത്തിനാണ് പണി
ആഹ് പണി ആസ് ഇന്റെതായിട്ടില്ല ഞൻ ചോറ് തീമടാ വറപ്പട മുറ്റടിച്ചാരലും തിരുമ്പല ത്ത് കഴിഞ്ഞാലങ്ങനെ
ആഹ് മുറ്റടിച്ചേര്ണ ർത്താന പറ ഇന്ന് മുറ്റത്ത ഇറങ്ങില്ല അയ്ന് ഇവിടെ വല്ലാ ചെമ്മല് ചാടത്തോണ്ടേ
ഏ ഞാൻ പിന്നെ ഇ ചമ്മലില്ലെലും ദിവസം ഒന്ന് പോയി തോണ്ടിപ്പോരും ആഹ് തോണ്ടണം അല്ലെങ്കി ഇൻക്കൊരു സമാധാനല്ല.
അല്ലെങ്കി അക അടിച്ചേരി തൊടക്കാത്ത ചേലാട്ട മുറ്റ അടിച്ചേരിട്ടില്ലെങ്കില്.
ഉം ഉം അപ്പ ഞാന് ഒരു കുറച്ച് തെളിവുണ്ടായിന് മഴ
ആഹ് ഇപ്പ ഇവിടെ ഇപ്പള തെളിഞ്ഞിട്ടുള്ളേ അപ്പൊ ഞാന അകത്ത്ത്തെ പണി തു കുളിച്ചാനെർങ്ങുമ്പളേ തിരുമ്പാനെറങ്ങുമ്പണ്ട് അടിച്ചേറിയാൽ മതിയല്ലോ ഒന്ന് തോണ്ടി താലേ ഞാനുതന്നെ കാട്ടല് ചായക്ക് വള്ളം വെച്ചക്കണ്ട് വേ മുറ്റ റ്റട്ച്ചരാൻ എറങ്ങാല അപ്പോത്തിന് ചായ ക്ക് വെള്ളം തെളക്കും.
ക്കും
ഇപ്പ തില്ലതോണ്ട് ഇതിമ്മല് ര്ന്ന്ങ്ങാണ്ട് പിന്നെ അപ്പോത്തിന് മഴ ക്കാരം മറ്റത് ഇതില്ല ഇതില്ലാത്തന്ന് വേ അങ്ങനെണ്ടെർങ്ങും ഇത് പ് പിഞ്ഞിപ്പൊ ന്ന് ദിവസല്ലല്ലോ ആഹ് ആഹ് സമയത്ത് ദിവസല്ലല്ലോ ചാര്ച്ച് വേം തീർക്ക. നിക്ക വിരിച്ചു മറ്റേപ്പൊ നാളെ തീർക്കണ്ടേ
ആ അത് തീർക്കണം..
മറ്റത് ഇപ്പൊ അഞ്ചാതി
ആ അഞ്ചതി
ക്കെ ദിവസല്ലല്ലൊ
ആ
പിന്നെ എന്നിട്ടൻത മക്കളൊക്കെ സ്കൂൾ മദ്രസ് വിട്ടന്നൊ
മദ്രസട്ടു വന്നു ഒരാൾ ഒരാൾക്ക് പിന്നെ സ്കൂള് മദ്രാസ ഒന്നായിട്ടാണ്..
ഏ ഇനി കളിക്കാൻ പോവോ
വല്ലാതെ പോണ ആൾക്കാരല്ല ഉം ആ ടിവിന്റെ ടി വി ഫോണും ഇങ്ങനെ നൊക്കി കുത്തിർക്കും വല്ലാതെ പൊറത്തക്ക് മഴൊക്കെ പെയ്താൽ ചപ്പിളിന്നും വല്യ ഇഷ്
ആ അതന്നെ പൊറത്ത്ക്ക റക്കാതാക്ക നല്ലത് എന്താറ്ഞ്ഞർനൊ ഈ ചളി
ആ അതന്നെ ആ് അതന്നെ അല്ല വല്ലാതെങ്ങട്ട് എറങ്ങൂല പൊറത്ത്ക്ക് ഉം വൈകുന്നേരം ആമ്പോ ഒന്ന് പോവും രണ്ടാമത്തെ ഒന്ന് പൻത് കളിക്ക
ഉം കാണൊ പന്തളി കാണൊ..
ഏ ആ പന്തലും അല്ല ആ പെുരും കാണലൊന്നും ഇല്ല ഇൻ്റെ വലിയ മകന് വല്ലൊരു പന്തൽ അങ്ങനത്തെയ മെക്കുന്നുള്ളൊരു ഉഷാറുള്ള ആൾക്കാരല്ല
ഉം
ഇപ്പക്കനെ വേണ്ടാതൊന്നന്ന്..
ഏ അതുകൊണ്ടേക്കരം ഇവിടെപ്പ കയിന്റെ ആൾക്കാരാണ് ഇവിടെ എൻറെ മകനെപ്പൊന്ന്.. മൂന്നണിക്ക് വന്നതാണ്ട് പിന്നെ ചെറുക്കന്മാര് കൊണ്ടുപോയി.. ഏ അങ്ങനെയാണ് ഓല് വരും കൊണ്ടരാനേ കൊണ്ടൊകാന്
ആ് ഇവിടെ അങ്ങനത്തൊന്നും വന്നിട്ടില്ല
ഉം
ബടെ ഇമ്മങ്ങനെ പറയും അതൊരു വലിയ കിട്ടല ഇന്റെ കുട്ടി പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക്
ആ ന്നട്ട് അയിന് പോണില്ലല്ലേ അതെന്നെ അൽഹമ്ദുലില്ല പറയ ഈ ചെല ഇതിന് തന്നെ വല്യയ പിരാന്തൊന്നുല്ല ആ ഇബടിണ്ട് എന്താ.. ഫ്രീ ഫയർ
ആ ഫ്രീ ഫ്രയറ് ആ ഓനുണ്ടേ
ഏഹ് പടച്ചോനെ അത് നേരായ ഓര്കൂടിക്കാണ്ട് രാത്രി കേറി ഇതിമ്മേ കള്ച്ചിന്തേ.
ആ അതെ ഞാൻ പറയാ ഫോണ് ഇര് നാല് മണിക്കൂറും ഫോണാണ് ഐമല് ഇങ്ങനെ കളിച്ചക്ക ഓനും കളിച്ചുന്നല്ലോണം
നല്ലോണംത് തന്നെ എന്നിട്ട് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് ഏറ്റിക്കോ പൊ
ഇന്ന് പ്പോ ചോറയൊക്കെ കഴഞ്ഞ്ങ്ങാട് ഞാൻ കറിള്ള വാക്കില്ല ഫ്രിഡ്ജ്ക്ക് വെച്യൊണ്ടി വന്ന് പോയിട്ട് അത് ഞാൻ വന്നപ്പോളുണ്ട് അതെ മാതിരി തക്ക്ണ് രാവിലെ
മ്മള് ഓലക്ക് ചോറൊക്കെ വളമ്പി കൊടുത്താണ്ട് ഞാനും അത് പറയും മൂടി വെച്ചോണ്ടിട്ട് നമ്മള് ഓല്ത് കാത്ത തീർക്കുമ്പോത്തിന്
ആഹ് നിക്ക വെറുതെത്ത പോല കാത്ത് നിൽക്കുണ് വല്യയ വളവല കാരന് മുന്നില് ഒരു ഫോണുമോ നോക്കിയങ്ങനെ
ആഹ് എന്നിട്ട്ഒക്ക് ജീ പന്ത്രണ്ട് മണി ഓന് വരുമ്പോ ചിലപ്പോ പത്തേക്കാലൊക്കെ ആവും ട്ടോ ന്നട്ട് വന്നികാണ്ട് പിന്നെ ചോറൊക്കെ തിന്ന് പിന്നെ ഇതിമൽ ഇരിക്ക് പിന്നെ ഈ കുട്ടികളെല്ലാരുംപാടെ ഒര്കൂടാണെ ഒര്കൂടിട്ടങ്ങട്ട് കളിച്ചിട്ട് എന്താണ് അ പ്പയായ ഞാൻ വിചരിച്ച ഇപട്ത്തന്ന ഉള്ളൂ പിരാന്ത് ആ എല്ലൊടുത്തും ഞാൻ പറയാ ഈ സാധനം ഒന്ന് എടുത്ത് ക പോണല്ലേ
ആഹ് അട്ത്ത് പോണം
ഇതുങ്ങട്ട് തോക്ക് വെച്ചിട്ടും വെടി വെച്ചിട്ടും അവിടെ പുടിച്ചോ ന്നെ പുടിച്ചോ പുടിച്ചോ പറഞ്ഞോണ്ട് ഒച്ചയും വിളിയും രാ ത്രന്നെ എണിറ്റക്ക് കളി കഴിഞ്ഞാ രാത്രിറ്റക്ക് സുഖായിട്ട് കഴി
ആഹ് കൾച്ചാലോ ആര ശല്യൂല്ലല്ലോ ഉം ഇവിടെക്കൊണ്ട് ഇവിടെ ഓന്റപ്പ ഇങ്ങനെ പറയും ഫോണ് ഇരുപത്ത്നാല് മണിക്കൂറും ഫോണ് കണ്ട്ങ്ങാണ്ട് ഇങ്ങട്ട്
പ്പ ഓലപ്പക്ക പറിണ
ആഹ് കണ്ണുണ്ടാവുലറയ ഇങ്ങട്ട് ഇപ്പോ കണ്ണിന് പറഞ്ഞിട്ട് കാഴ്ച കൊറവാണ്. വെറുതെ പറയണ അതൊ ഞങ്ങള് പറഞ്ഞിട്ട് പറയണതൊ ലൈസൻസിന് കൊടുത്തിക്ണെ ലൈസൻ ജിന് പയിനെട്ട് വയസ്സായില്ലേ അപ്പ ലൈസൻ സിന് കൊടുത്തിട്ട് ലേണിങ് ടെസ്റ്റിന് മാണ്ടിട്ട് കണ്ണ് ടെസ്റ്റിന് മാണ്ടിട്ട്
ആഹ് അപ്പയില് പറിണ്ടോ
ആ കണ്ണ് ടെസ്റ്റിന് കൊടുത്തപ്പോ ഓൻ പറയ്ണ്ട് കൊറച്ച് കൊറവുണ്ട്ന്ന് പറഞ്ഞു.
ആഹ് ലെൻസ് ഇപടെ ആഹ് ലൈസൻസ് കിട്ടിക്കണ്
ഏ ഒനിപ്പ കൊടുത്തിട്ടുളേള പതിനെട്ട്
ഓന് അറിയോ? വണ്ടി ഓട്ടാനറിയില്ലേ
ബൈക്ക് അറിയൊള്ളു. കാർ ഇഞ് പഠിച്ചണം.
ഏ അബനി പിന്നെ ഒക്ക അറിഞ്ഞീന അപ്പൊ അതുകൊണ്ട് പിന്നെ വല്ല ക്ലാസിന് പോയിട്ടില്ലേനി
ആഹ് പോയിട്ടില്ല ഇവൻക്ക്‌പ്പനീ സെപ്റ്റംബർ ഒന്നാം തീയ ഒക്കെയാണ് ലേണിങ്
ഏ എത്രയാണ് അവിടെ പൈസൊക്കെ
ഇവിടെ ഇത്ര പോയി എഴര്ത്തിചില്ലാനം എത്ര രൂപൊക്കെ പറഞ്ഞല്ലോ രണ്ടും കൂടി എയേച്ചില്ലനം റ്റൊക്കെ പറഞ്ഞു രണ്ടും കൂടി
അത് പാറേ അഞ്ഞൂറിന തോന്നുണ്ട് ആഹ് അതുകൊണ്ടാണതെ ആ ക ലേണിങ്ങിന് അല്ല ക്ലാസിന് പോകാണ്ടല്ലല്ലേ മ് മ്. പിന്ന പോക ആഹ് പോകാത്തോണ്ടാണ്.
വര് ക്ലാസ്സിന് പോവണം, പഠിച്ചിട്ടേത്താ നമ്മള ആവശ്യത്തിന് പോവാ.
ആഹ് അതന്നെ ആരോടും ചോയിക്കണ്ട അവനവ ആവശ്യത്തിന് ന്താലും ആ ഒരു നൂറുപ്യക്ക് എണ്ണ അടിച്ചാൽ നമുക്ക് പോകണ്ടിയോടത്ക്ക് പോകാം മം പിന്നെ എന്തൊക്കെ?
ആഹ് മീൻ നേരത്ത് വരാ അപ്പൊങ്ങക്ക്
മീനെടീ ന്ന് എന്താ ഫ്രിഡിജില് വെച്ചതുണ്ടയിന് പിന്നെ ന്ന അങ്ങനെ
ആഹ്
വച്ചതുണ്ടായിന് കൊറച്ച് ഫ്രിഡ്ജിൽ വെച്ചൂ പറഞ്ഞില്ലേ. പിന്നെ വത്തൽമീന് കൊറച്ച് കായം കൂട്ടിയതും ഉണ്ടായിന്. ആഹ് അതെണ്ടാണ് വേഗം കഴിഞ്ഞത് അല്ലെങ്കിൽ മീൻ വരാനാണുള്ളൂ ഇനിയിപ്പോ വൈകുന്നേര ഇത് ഇജ്ജ് ർഞായിര്ക്ക് ഇഞ്ഞ് ഒ
ആ അതാണ് ഉർട്ടി മറിയണം അത് പെരും ഒര് പണിയ ഉരുട്ടിമാറല്. ആഹ്
അല്ലെ കൂട്ട ഇല്ലെങ്കില് അല്ലെങ്കിൽ മുട്ടുപൊരിച്ച് തക്കാളി കൂട്ടാനൊക്കെ മതി
ആ ഞാനിപ്പോം ഇന്ന് ഇന്നലിം മിഞ്ഞനൊക്കെ ചിക്കനയിനിനി പോര് പോവോളം അപ്പൊ പിന്നെ ഞാനി ഇഞ് ഇന്ന് കെര്താ കൊറച്ച് ചിക്കണ്ട് ഉച്ചക്കെ വൈകുന്നേരത്തിന് മുട്ടെ ഉണക്കലെക്ക ആക്കിയത് ഒണക്കല് നല്ല അവടെ പോവൂല. ആ ഇവിടെ പറ്റൂല ഇവിടെ ഞാൻ ഇപ്പ ഇന്നാള് എത്തുല്ലായിട്ട് ഇൻക്കൊന്ന് കൂ ആ കൂട്ടാ പണിയാണ് ഒരു ഒണക്കൽ കൊണ്ടരിർഞ്ഞിട്ട് അതിന്ന് ഒന്ന് ഇട്ത്തചീനി
ഉം
അപ്പൊ അത് പോര്ച്ചു ചെയ്യേ
ബടിണ്ട് ഉണക്കല് വൈന്നേരത്ത്ൻ ഓൽക്കാണെിൽ മുട്ടൻന്റെ മകക്ക് പിന്നെ തക്കാളി കൂട്ടാനായാലും മതി ഓൾക്ക് മീന് ഏതും പറ്റൂല മീന്റെ തല ഇഷ്ടാ എല്ലാർക്കും പറ്റാത്ത ഓൾക്കറ്റും തല പന്നീന് അങ്ങനത്തൊക്കെ ഉണ്ടെങ്കി അത് കൂട്ടിച്ചോടും ഉ അല്ലാതെ ഏത് മീനും കൂട്ടാ മടിയ മകനും തന്നെ ആദ്യം ഏ ആദ്യം ഓന ആദ്യം മകനും കൂട്ടൂലേനി ഇപ്പൊ കൂട്ടലോടങ്ങി
ഇഞ്ഞിപ്പൊ തിരുമ്പാള മെഷീലുട്ട് ലേ
ട്ട് ക്ക് ണ് തിരുബാല്ലത് മെഷീൻലുട്ട്ക്ക്ണ് ഇഞ്ഞ്പ്പൊ
ഓട്ടോമാറ്റിക്കാ ഇങ്ങള്ത്
ആ ഓട്ടോമാറ്റിക്ക് ആണ എന്റെ മറ്റേതാ ഏഹ് അങ്ങനെ ആവുമ്പോ ഇട്ട് അങ്ങട്ട് പോന്നാ മതി
പോന്നാമതി ഇന്റെ ഇവ്ട്ത്തെ മറ്റതാണ് ക്ഷെ ഞാ ഇനിക്കതാ ഇഷ്ടം ഞാൻ എന്നന്നെത് തിരുമ്പല് കയിഞ്ഞ പിന്നെ ഒലുമ്പാന് അവിട്ന്ന് കൊണ്ടുവരും നമ്മളെ പാകത്തി
ഞമ്മള് ഇതെടി നല്ല വൃത്തിയിലാകും ഇതങ്ങനെ അറിയോ നമ്മൾ ആദ്യം നല്ലോണം വെള്ളം ഇട്ക്കും ക്കും വെള്ളെടുത്ത് തിരുമ്പിയിട്ട് അത് നല്ലോണ്ണം ഇങ്ങട്ട് പീഞ്ഞ് പോലണ്ട് ആക്കും പീഞ്ഞ് പോലെ ആക്കി കയ്ച്ച് അപ്പ ആ ചളി ഒക്കെ നല്ല വൃ വൃത്തില് ഇങ്ങട്ട് പോകുല്ലോ എന്നിട്ട് പിന്നെ മറ്റേ വെള്ളം പിന്നെ വെള്ളം അയച്ചെടുക്കുള്ളൂ എന്നിട്ട് എടുത്തിട്ട് പിന്നെ അത് അതേപോലെ ഒലിമ്പിക്ക കഴിഞ്ഞിട്ട് ഞാൻ നോക്കിക്കലാണ് ഞമ്മക്ക് വൃ ത്തി ആവണ്ടോ അല്ലേ വെള്ള അഥവാ ഇട്ത്ത്ണ്ടെ ഞാൻ ന്താ കാട്ടൽ തിരുമ്പല് കഴഞ്ഞിട്ട് പിന്ന ഒന്നും കൂടി അണ്ട് ഇട്ട് കൊടുക്കും അപ്പൊ നല്ലോണം വെള്ള എടുത്തക്കണ്ടണ്ട് ഒല്മ്പും ഒല്മ്പല് കഴിഞ്ഞട്ട് പിന്നെ അങ്ങട്ട് മറ്റിക്ക് ഉണ്ക്കണിക്കാണ്ട്ട്ട്ടുക്കും അത് ഞെക്കി കൊടുക്കും അപ്പൊ നമ്മക്ക് നമ്മക്ക് വൃത്തി പൊടി ക്ക അനുസരിച്ച് അപ്പൊ വെള്ളം ഇത്തിട്ടില്ലെങ്കില് അപ്പൊ നമ്മുക്കൊ ഒരു ഗെതികേടാണല്ലോ
ആ ഗതികേടണ് ഇവിടെയും ങ്ങട്ട് ഞാൻ അവിടെന്ന് ഇട്ത്ത് കൊണ്ടരുമ്പോ പറയാ അനക്ക് പിരാന്താണ് അല്ലെങ്കിൽ ആരെങ്കിലും മെഷീനിൽ ഇട്ടത് ഒക്കെ അവിടത്തന്നെ ഇട്ട് തിരുമ്പല്ലേ ന്നൊക്കെ പറയും ഞങ്ങടെ ഇ പോയപ്പോ ഞാന് വല്ലാതൊക്കെ നല്ല ചളി പിടിച്ന ഒന്നും കൊടുത്ത
ആഹ് ഞാനും അതെന്നെ ഞാൻ എന്താ കാട്ടല് അറേനോ പിന്നെ നല്ലതൊക്കെ മാക്സ്യളൊന്നും അയില് ഇടലില്ല ക്കെ ഇട്ടാ പിന്നെ നരക്കുവെ എന്താ സികളൊക്കെ ഞാൻ കല്ലുമ്മെ തിരുമ്പും അതേപോലെ ഷാള്കള് നല്ലതൊക്കെ കല്ല്മ്മെ തിരുമ്പും ഈ കുട്ടി കുട്ട്യാളെ ഫാന്റ് ജീൻസിന്റെ അങ്ങനത്തൊക്കെ ഇണ്ടെങ്കില് പിന്നെ വീട്ട്ന്ന് ഇട്ണത് അങ്ങനത്തൊക്കെ ഇണ്ടെങ്കില ഇടൊള്ളൂ അല്ലാത്ത ഇടൂല പിന്നെ ഓന്
ക്കെ കളറ് മാറും
കളർ മാറും പിന്നെ ഇബന്റെ കരാട്ടേന്റത് ഓൻ കരാട്ടക്ക് പോമ്പോ രണ്ട് മൂന്നാല് ക ട്ടി ള്ള ചാക്കൾണ്ട് അപ്പൊ അത് ആ ആ ഡ്രെസ്സള് ഞാന് ഉം അതും ഇടും അത്ട്ടാലെടി അത് വൃത്തി വൃയാണല്ല എന്താ അറേനോ കാരാട്ട ഡ്രെസ്സിലൊക്കെ ആ് അതൊക്കെ പറ്റും ഉ ബെഡ്ഷീറ്റ് അതെ ബ്ലാങ്കറ്റ്
ആഹ ബ്ലാങ്കറ്റ് അങ്ങനത്തിനൊക്കെ ഉഷാറാണ് അല്ലാത്തതൊക്കെ കണക്കാ
അല്ലാത്തൊക്കെ പിന്നെ നമ്മള് ക ല്ലരുമ്പണ രസവും വൃത്തിം വെടുപ്പൊന്നും ഇപ്പോ ഏ പിന്നെ എന്താണ് ഇതിമലിങ്ങനെ പണി ഇട്ത് കണ്ടാ അത്രേ ഉള്ളൂ മറ്റത് നമ്മക്ക് ഇങ്ങനെ ഏ പൈപ്പ് തിരിച്ചാനും അത് കളയാനും അത് മിഷീൽട്ടാലൊരു പണിയാണല്ലോ ആ അപ്പൊ എനിക്ക് തോന്നണ്ട് അപ്പൊ നമ്മുക്ക് തോന്നും ഏറെ കല്ലിമല സുഖന്ന് ആഹ് എന്നാ വേം പണി കഴിഞ്ഞോളൂ പിന്നെ ഉണക്കാൻ വേണമെങ്കിൽ അയ്ക്ക് കട്ടാ മതിയല്ലോ
ഇവിടെ പുത്യാപ്പള പറയു ഇറങ്ങട്ട് എന്താണ് നന്നായിട്ട് അതിയിൽ ഇട്ടാ പോരെ ഞാൻ പറയും ഒന്നായിട്ട് അയിൽ ഇട്ട നല്ല രസംണ്ടാവും ഒന്നായിട്ട് അങ്ങട്ട് കലങ്ങിങ്ങാണ്ട് കിട്ടും ചെയ്യും പറയും
ആ് ഇന്നോടും ഇവിടേം പററയും അന്റെ ഒരു ഒസ്വാസ് അനക്ക് ഏതുണ്ടായിട്ടും കാര്യമല്ല
ഇവിടെ ഏത് നേരം പിരാകലാ. അന്റെമാരി ആരും എടുക്കൂല അനക് കൊറച്ച് വൃത്തി ഏറെണ്. എല്ലോടത്തുംണ്ട് പക്ഷെ നമുക്കത് എടു എടുക്കുന്നോല്ക്ക് പിന്നെ ഒരീസം
ആഹ് ഞമ്മക്ക് എത്ര വച്ചെങ്കിലും മ്മൾ നമ്മള് ഉം അവിടെക്കെ ഇണ്ടെടി ഈച്ച
ഞാൻ പറയാ ഞാനൊക്കെ ഒരു ദിവസം ബൈക്ക് പഠിച്ചു കാണ്ട് ബൈക്ക്മെന്ന് കുത്തി ഇ വീണിട്ട് കജ്ജ് കൈയിന്റെ വിരലിന് ഇ എന്താണ് അടങ്ങട്ട് കുത്തീട്ടേ നമ്മള് നമ്മള് കാലിനും കൈയിത്തിലും പറ്റും കരുതിയണ്ട് വരലാണ്ട് കുത്തി
ആഹ
അയലങ്ങട്ട് നഗംങ്ങട്ട് പൊളിഞ്ഞ്ട്ട് ഞാൻ പറയാ ഒരു ഏട്ടീസം അതോണ്ട് ഗതി കെട്ടിന്. ഇങ്ങട്ട് ഞാൻ പറയാ ഒരു ദിവസം ചോറും കൂട്ടാനും ഉണ്ടാക്കാൻന്നിട്ടില്ലാറയ. അതിന്റെ ഇടയിലൊക്കെ എപ്പളെലും കൊണ്ടന്ന് ഒപ്പിച്ചും
ബുദ്ധിമുട്ടിച്ച് നമുക്ക് ഇഷ്ടമല്ല ഇനിക്ക ഇഷ്ടല്ല ആാ എന്ന വെച്ചളാ